ഹലോ ഹലോ എന്താ പണിയെയ്നു
നല്ല അങ്ങനെ പണിയൊക്കെ ഒരുങ്ങി ഇങ്ങനെ ഇരിക്കായിരുന്നു.
ആഹ് കുട്ടികളൊക്കെ സ്കൂളിപോയിട്ടുണ്ടാവുലേ. മഴപ്പ രാവിലെണ്ടായിരുന്നു. അപ്പൊ ആഹ് മഴ രാവിലെ ഉണ്ടായിരുന്നു ഇപ്പൊ കുഴപ്പില്ല.
ആഹ് ഇവിടക്കും ഇപ്പൊ കൊറവുണ്ട്.
ആഹ്
ഇവിടക്ക് നല്ല ഇപ്പ നല്ല കുറവുണ്ട്. കുട്ടികൾ സ്കൂളിൽ പോണടൈം ആവുമ്പോ നല്ല ആഹ് കുട്ടികളെ സ്കൂളിൽ പോണസമയയാവുമ്പോഴേ.
ആഹ് അപ്പൊനല്ല മഴയാ ട്ടര ആട്ടയിമ്മിൽ.
ആഹ് അപ്പൊ എന്നും അങ്ങനെതന്നെയല്ലേ അധിക ദിവസം ഇനി ആ സ്കൂള് വിടുന്ന ടൈ മാവമ്പോഴും അങ്ങനത്തന്നെ.
അതെ അതിന്റെ ഇടയിൽ ഒരു കമ്മിണ്ടാവോ
ആഹ് അതെ അതെ പിന്നെ സ്കൂൾ പൂട്ടിയിട്ട് എവിടേലും പോയോ സ്കൂൾ പൂട്ടിയിട്ട് ടൂർ എങ്ങടോലും പോയോ?
ഞങ്ങള് ടൂറ് പോയിരുന്നു.
ആഹ് എവിടിക്കാ.
എന്താ ബടെ. മൂന്നാർ പോയി.
ആഹ് അശേരി അവിടെ എങ്ങനെ തണുപ്പൊക്കെണ്ടോ?
അവിടെ ആഹ് അവിടെ നല്ല തണുപ്പാ ഈ ടൈം
ആഹ് ആഹ് അത് ശരി അവിടെപ്പ നമ്മളവിടെ തന്നെ ഭയങ്കര തണുപ്പല്ലപ്പൊ.
ആഹ് അപ്പൊ അവിടെ ആതികണ്ടാവില്ലേ.
അവിടെ അധികമായിരിക്കും അതെ. എന്റെ മോനും അതെ ഇവിടെ സ്കൂളന്നൊക്കെ ടൂർ പോയിന്നട്ടന്നെ.
ത്തക്ക് ഇറങ്ങാൻ പറ്റാതെ ആ കോട്ടൊക്കെ ഇട്ടാലും ഒരു ഇതുഇല്ല ഉം നല്ല നല്ല തണുപ്പാ.
ഇവിടെ മോ മോനും ടൂറ് പോയി സ്കൂള് എവിടെ ഇവിടുന്നേ ഇവിടെ അടുത്ത്ന്ന് എല്ലാ
ആഹ് അതെവിടെ
അപ്പൊ നല്ല തണുപ്പാണിട്ട് എറിയാം
ആഹ്
ഉം കോടക്കെ ഇട്ടിട്ട് ഭയങ്കര തപ്പ് പറയാ ഉം കാലാവസ്ഥ അതെ ഏ ഞങ്ങള് പിന്നെ ഇവിടെ സ്കുള് പൂട്ടിയിട്ട് ആഹ് പോവില്ല ഇന്ന് ലീവാ
ആഹ് ഇവരിക്കും അങ്ങനത്തന്നെ ഇന്ന് ലീവാ ആഹ്
പിന്നെ ഞങ്ങള് സ്കൂള് പൂട്ടീട്ട് ഇതുപോലെ വിഷുവിന് ഞങ്ങള് രാമേശ്വരം പഴനി ഞങ്ങള് അമ്പലങ്ങളിൽ കൂടെയാ പോയതേ
ആഹ്
ഉം അമ്പലങ്ങളിലൂടെ രാമേശ്വരം പഴനി ഇവിടൊക്കെ പോയി രാ ആഹ് കണ്ടില്ലേ അങ്ങനെ കൊറേ സ്ഥലങ്ങള് പോയി. എല്ലാരും പാടെ പോകുമ്പോ രസല്ലെ ആഹ് എല്ലാരും പാടെ പോവുമ്പം രസല്ലെറ്യെ.